ഹലോ കേക്കില്ലേ.
ആഹ് ഇണ്ട്
ആഹ് പറ
ചോർന്നോ?
ഇല്ലേയ്
ഏഹ് തിന്നാനായിട്ടില്ല.
ഇല്ല പള്ളിയിന്ന് ഇരിഞ്ഞ് വരട്ടെന്ന്.
ഒപ്പം കഴിക്കാല്ലേ ആല്ലെ ആഹ്.
അപ്പൊ മോൻ വന്ന് ചോർന്ന് പോയി പള്ളി പോയിന്. ആഹ് സ്കൂൾന്ന് ചോർ തിന്നാൻ.
ആഹ് അവിടെ എടുത്തന്നെ ആയിക്കാറല്ലേ സ്കൂള്.
ആഹ് സ്കൂളും പള്ളിയൊക്കെ എടുത്താ പ്പോ ഒക്കെ ഇണ്ട് സ്കൂള് ഇണ്ട് പള്ളി ഇണ്ട് ഹോ ഹോസ്പിറ്റല്. പോലീസ് സ്റ്റേഷനോ ഒക്കെ ഇങ്ങെനെ ഇ ത്ത് വട്ടത്തി ഇങ്ങനെ കറങ്ങിയാൽ മതി
അപ്പൊ ഒക്കതിന് ഇനി എവിട്ക്കും പോകേണ്ട ആവശ്യല്ലല്ലേ നടന്ന് പോകനുള്ള ദൂരഒള്ളു ഒഹ്
ഒക്കെ നടന്ന് പോകാൻ ഉള്ള ദൂരെഒള്ളു ഞാൻ പറഞ്ഞില്ലേ അങ്ങാടിയെരിയാണ് അരീക്കോട് ടൗൺ ആയോള്ളേ
ആഹ് അപ്പൊ പിന്നെ ഹെ ബസ്സ് വിളിച്ച് ഓട്ടോറിക്ഷ ച്ച് പോണ്ട ആവശ്യയില്ലല്ലോ ആ മാഴണ്ടോ? അവിടെ.
ഓ മഴ ഇപ്പന്ന് ന്നാല്ല ചെറുതായിട്ട്ട്ടോ.
ആഹ്
ഏന്തോയ്.
ഒന്ന്ങ്ങനെ ആ അത്ങ്ങനെ സ്പ്രെമായാലോ
അതെ
ആഹ് എന്തൊ കടിയൊക്കെ?
കറി ചി ഇല്ല ഇല്ലന്ന് ചിക്കൻ കറിയന്നെ ഒള്ളു.
ആഹ് ഏഹ് വെള്ളിയാഴ്ച അങ്ങനെ ആഹ് ഞങ്ങൾക്കൊണ്ട് ചിക്കന്
ആഹ് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ?
ആഹ് ഞാന് കഴിച്ചു രാവിലെ കഴി ച്ചതെനി പിന്നെ ഒറ്റക്കുആണ് അപ്പൊ പിന്നെ അങ്ങനെ തിന്നുപ്പോ.
ആഹ് ഹേ
പിന്ന ആരിം കാത് നിക്കാൻ ഒന്നും ഇല്ലല്ലോ അപ്പോ പിന്നെ
ആഹ് പിന്നെ കൊഴപ്പല്ലല്ലോ?
പിന്നെ പത്ത് മണിക്കൊക്കെ തിന്നാണെന്നുണ്ടെങ്കില് വല്ലാത്ത വിഷക്കൂല. അപ്പ കൊറചെരെ കഴിന്ന തിന്നത് പിന്നെ ആ സമയത്തും ഒരു മടിയാണ് തിന്നൻ. അപ്പൊ പിന്നെ ഇപ്പ തിന്നാ മതിയല്ലോ കരുതി
ആഹ് ഇന്ന് രാവിലെ പൊറാട്ട ആയിരുന്നു അപ്പൊ പിന്നെ വലിയ പൈ
ആഹ് ഇല്ല അപ്പൊ പിന്നെ വല്ലാതൊന്നും. ആയിട്ടുംഇല്ലല്ലെ തിന്നന് ഇനി ഓൽ വരുമ്പോ തിന്നാനും പോരെ. ന്ന് ഹ അപ്പൊ എന്താ ഇങ്ങളെ ഹസ്ബൻഡോ ഇവിടെത്തന്നെ?
ആഹ് അവിടെന്നെ നാട്ടിലന്നെ അത് പള്ളിയിൽ പോയിന്. ഇന്ന് പണില്ല വെള്ളിയാഴ്ച പൊതുവേ പോവെല്ല
ഇല്ല ഏഹ് ആഹ് ഞായറാഴ്ച പോവോ അപ്പോ?
ആ ഞായറാഴ്ചോക്കണ്ട്
ആഹ് എല്ലാരും ഞായറാഴ്ച ലീവ ആക്കി ആ പിന്നെ പള്ളിക്കൊക്കെ പോകാനും
അയിനി എപ്പഴാ കിട്ടണ പണി പണി ഇപ്പൊ കുറവാണ് മഴ ആയോണ്ട്
മഴയോടല്ലേ മഴ മുമ്പ്പ്പും
പണി അതൊണ്ടെയ് ഈ മയാ ആവുമ്പം
ആഹ് ഗൾഫിൽ പോയിരുന്നോ ഗൾഫിലള്ള ആളേന്യോ
പോയിന്നെ പിന്നെ മണൽപ്പണിയേനി മണൽ വാരലേനി
ഏഹ്
പിന്നെ ബില്ലൊക്കെ പോയന്റെ ഷേ പിന്നെ കോരൽ ഇല്ല ഇപ്പൊ പിന്നെ ഒക്ക പോലീസ് സ്റ്റേഷനൊക്കെ എടുത്ത് ല്ലേ വേഗം എത്തിച്ചേരാൻ കയല്ലോ അപ്പൊ ബുദ്ധിമുട്ടാ വിചാരിച്ചാണ് ഇപ്പ ഇവിടെ കോരെല്ല മണൽ എടുക്കേല്ല
ആഹ് പിന്നെ വെറുതൊരു പ്രശ്നം ഇണ്ടാക്കണ്ടല്ലോല്ലേ ഒന്നിലിച്ചന്നിട്ടലരുടെ ഒരു ചാടണ്ടല്ലോ
അതന്നെ
പിന്നെരു വണ്ടിയും വലക്കാരം
ആഹ്
ഉം കുട്ട്യാളൊക്കെ പോയില്ലേ
ഓഹ് ഒക്കെ പോയി
ആഹ്
പിന്നെ ഇഞാൻ ഉറങ്ങുവ ഉച്ചക്ക് മയക്കണ്ടോ
ഏഹ് ഓല് പള്ളി കഴിഞ്ഞ് വരനന്നെ രണ്ട മണി ആവും
അപ്പൊ പിന്നെ വന്ന് ചോറ് നഴഞ്ഞ് അതൊ
ആ അവക്കെ എടുക്കുമ്പോത്തന്നെ ഇളച്ചന്റെ കുട്ടി വരും മൂ മൂന്നണിയ ആവുമ്പോ അവൻ ഓനെത്തും
അവലക്ക് നേരത്ത വിടൂലേ
ഒള്ക്കെ എൽ കെ ജി യു കെ ജി ആയൊണ്ടായി നേ നേരത്തെ വിടോ
ഉം
വെള്ളിയാഴ്ച ആവുമ്പോ മൂന്ന് മണിക്ക് വിടും നേരത്തെ തുൊടങ്ങണ കൊണ്ട് അല്ലെങ്കിൽ മൂന്നരക്കവിട
ഉം എന്നാൽ ഞങ്ങള അവിടെൊക്കെ മറ്റേ സ്കൂളൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒമ്പത് മണി തുടങ്ങിയ നാലര വേര ഉണ്ടാവും അന്ന് നാലരക്കെ വിടുള്ളൂ അല്ലാത്ത ദിവസൊക്കെ ഒമ്പതര പത്തുമണിയാകുമ്പോ തുടങ്ങിട്ട് പിന്നെ
കർക്ക് മാ യു എൽ കെ ജി യു കെ ജി മാത്രട്ടോ മൂന്ന മണി അല്ലാത്തല സാധാട്ടെയിം
സാധാ ടൈംല്ലേ അന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞാല് എ എന്താ എല്ലാ ദിവസത്തിലാര വെള്ളിയഴ്ച കുറച്ചും കൂടി നേരം വെയിക്കും ന്നുള്ളു വിട ആ ആഹ് നേരത്തെ തടങ്ങും ചെയഴും നേരെ വെയകി വിടുള്ളൂ
അതാണ്
ചേക്ക് സമയം കുറച്ച് കൂടുതൽ കിട്ടും ഒന്നര മണിക്കൂർ ഇന്റർവല്ലെ കത്ത കിട്ടീ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ
ഓ
ഹി ഒരു നേരം
അന്ന് പീട്ടിയൊക്കെ പറഞ്ഞാല ഒരു രസീനീ ഇനിയല്ലോ
ഒരാക്ക് ഇഷ്ട്ടം
ഇന്നത്തെ പിടി എന്താണാവോ
ആഹ ഇപ്പൊ പിന്നെ ബുക്കൊക്കെണ്ടല്ലോ ഒരോ ഓർക്ക് ഇഷ്ടായിട്ട് അങ്ങനെ
ആ അന്നൊക്കെ നല്ല രസേനി അന്നത്തൊക്കെ നോക്കുമ്പളേ ഇന്നത്തൊന്നഒന്നു അല്ല.
അല്ല ഹ പണ്ടത്തതൊന്നും ഇപ്പോ. എന്ത് കാര്യത്തിനും പണ്ടുള്ളതൊക്കെ ഇപ്പോ എല്ലാം മാറി മാറി വന്നില്ലേ
അല്ല പണ്ട് കാലത്ത് നമ്മെളെ കാലത്തൊക്കെ ഇംഗ്ലീഷ് പഠിക്കണ നാലാ നാലാം ക്ലാസ്ന്നാ.
ആഹ്
ന്റെ കാലത്തൊക്കെ നാലാം ക്ലാസ്ന്നാ ഇംഗ്ലീഷ് തൊടങ്ങ്ണ തന്നെ.
പഠിക്ക്ണ സമയത്ത്നിതോന്ന് ഇംഗ്ലീഷ് മീഡിയം വരുന്നത്. തൊടങ്ങ്ണത് ആഹ അപ്പൊ പിന്നെ പ്രീ പ്രൈമറി മുതല് ഒന്നാം. അത് വരെ ഞാനും ഇംഗ്ലീഷ് മീഡിയാരുന്നു
നാലാം ക്ലാസ്ന്നാണ് ഇംഗ്ലീഷ്. തൊടങ്ങ് ണെ അഞ്ചാം ക്ലാ സിന് ഹിന്ദി പക്ഷെ അന്ന് എഴുതാനും വായി ക്കൻ അറിയാത്ത കുട്ടികള് ഒറ്റ ഒരാളില്ലായിരുന്നു.
ഏ
പഠിക്കാൻ ബേക്കുകാണെങ്കിലും അക്ഷരങ്ങളായാലും വായി വായിക്കാനും എഴുതാനും അറിയാത്തോലില്ല പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിക്കാണി.
ആ
ഇപ്പ ത്ത പ്രസവിച്ചു വീഴ്‌ണതന്നെ എ ബി സി ഡി പറഞ്ഞാണ്ടാണ് ഇങ്ങോട്ടോമക്കൾ ക്കക്കെ വായിക്കാൻ അറിയുന്നില്ല കുറവാണ് അബൂർ വാൾക്ക്ല്ലേ
ആണെയ്
വിദ്യാഭ്യാസം
വിദ്യാഭ്യാസം കൊറവെന്നേണ് ഓരൊക്കെ നല്ലോണം അടിച്ച് പഠിപ്പിച്ച്ക്കാണ് ഇപ്പ പിന്നെ കുട്ട്യാക്ക് പേടില്ലല്ലോ ടീച്ചർമാരെ അങ്ങോട്ട് ഇതാക്കണ കുട്ട്യാളാണ് ഇപ്പള്ളത് ടീച്ചർമാർക്ക് പ്പം കുട്ട്യാളെണ് പേടി വടിട്
അതാണ് ഇപ്പത്തെ കാലഘട്ടം പറയുന്ന അതാണ്
ആ ഇപ്പൊരു ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ള്ള ടീച്ചർമാർക്കൊക്കെ പേടിയേക്കാരം കുട്ട്യാളെ കാരണൊന്ന് വെല്യതായില്ലേ അപ്പൊ പിന്നെ
ഓ അതാണ് അയിനെന്താണോലോ കുട്ട്യാള് വീട്ട ട്ട് ല് വന്ന് പറയുമ്പോഴേക്കും രക്ഷിതാക്കള് ചെന്ന്
ആ അതിനകത്ത് പ്രശ്നണ്ടാക്കാണ് അ പിന്നെ അവരും തന്നെ ആകെ ബുദ്ധിമുട്ടിലാണ് ഇപ്പ ടീച്ചർമാര് ആ കാര്യത്തില് വടി ട് കാനും പറ്റൂല ഒന്നും പറയാൻ പറ്റൂല്ല ഒ തന്നെ പിന്ന കുട്ട്യോളെന്തെങ്കിലും ചെയ്യോന്ന്ള്ളൊരു പേടിയാണ്
ആ അതാണേ ഇപ്പൊ വേഗം ആത്മഹത്യയിലേക്കാണല്ലോ തിരിയ്ണേ
ആ അങ്ങനെള്ളോ ഒന്നണ്ട് ചീത്തറിഞ്ഞാലോ ഒക്കെ ഓൽക്കത് ആ ദ്യയിട്ട് കേക്ക്ണ സംഭവാണത് അപ്പൊ പിന്നെ പാരൻസ്
ഇതിപ്പോ ഇങ്ങൻത്തെ കുട്ട്യാള് പറഞ്ഞ വീട്ടിന്ന് നല്ല രീതില് ഇതാക്കണായിരി ഓൻക് വഴക്ക് ഇങ്ങനെ ചീത്ത പറയാതെ വളർത്തണ കു ട്ട്യാളായിരിക്കും പെട്ടെന്ന ചീത്ത കേൾക്കുമ്പളേ ഓൽക് ഉൾ കൊള്ളാൻ കയ്യേണ്ടാവൂല
ആ അപ്പോല്ക്കത് സഹിക്കാൻ കയ്യാതാകുമ്പൊ ഓല് അങ്ങനൊക്കെ ചിന്തിച്ച് കൂ പിന്നെ അങ്ങനൊരു ത് ചെയ്യാണ് ഇപ്പളൊക്കെ ഓക്ക് പത്താം ക്ലാ ത്തെ റിസൾട്ട് വന്ന് കഴിഞ്ഞാ എവിടെങ്കിലൊക്കായി ട്ട് ഓരോ രണ്ട് മൂന്ന് മരണങ്ങനെ കേക്കും അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു പർഞ്ഞ്
കൂടി വന്നാ ന്റെശാണല്ലോ പത്താം ക്ലാസ്സ്ത്തെ ലെ കുട്ട്യാളെ ജയിപ്പിക്കാൻ തൊടങ്യേത്
ആ പണ്ട്ന്നൊക്കെ പറഞ്ഞാ എന്താ അങ്ങനെ അ
ഓ അതാണ് അല്ലെ പണ്ട് കാലങ്ങളില് ജയി ച്ചോലാരാന്നാ ചോയിച്ച് നടക്കല് ഇ ഇപ്പത്തെ കാലത്തെ തോറ്റോലാരായ്ച്ച് നടക്ക്
ഇപ്പൊ പിന്നെ ജയിച്ചാത്തോര് കൊറവാണ് അങ്ങനെ പറ്ററിയാത്തവരന്നെള്ളു ഇപ്പൊ ജയിച്ചാത്തോര് ഒര് ഇത്ള്ളോര് ക്കെ ഒരുവിധം ജയിച്ചു പോണ് ണ്ട്
ആ അതെന്നെ
ല്ലെങ്കിലും അങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും ചോയിച്ചെങ്കിലും ഓല് പോവില്ലേ
ഇപ്പൊ എക്സ്ട്രാ മാർക്കോല് ഇട്ട് കൊടു ക്കല്ലേ ജയിക്കാ വേണ്ടി നമ്മളീ എയ്ത്തും എയ്തി വാങ്ങാന ഒരഞ്ചോ ആറോ മാർക്ക് വാങ്ങിയാ മതിയല്ലോ
ആ മതി അങ്ങനെ ആ ഞമ്മക്ക് എത്രെ പതിനെട്ട് മാർക്ക് ഇരുപത് മാർക്ക് അത്രേ കി
ആ അതാണ് സി മാ
ആ സി മാർക്ക് അയിന്റെ പൊറമെ അതുണ്ടാവും ഇത് ജയിച്ചാളളതെവിടെങ്കിലൊക്കെതാക്കി വെച്ചിട്ട്ണ്ടാവും അത് പിന്നെ ങ്ങട്ട് ട്ടണ്ട് ജയിപ്പിച്ചു വിടും പിന്നെറഞ്ഞാ പണ്ടൊക്കാദ്യം പറഞ്ഞാ സ്കൂള് പൂ ട്ടൂല പ്ലസ്സ് വണ്ണ്ക്ക് ന്നൊക്കെ പറയും
ആ അതെന്നെ
ഇപ്പൊ പിന്നെ കൊയപ്പില്ല ഇപ്പെല്ലാർക്കും കിട്ട്ണ് ണ്ടോന്ന്ണ്
ഓ
അതും തെന്നെ സീറ്റൊക്കെ കിട്ട്ണ്ണ്ട്
സീറ്റൊക്കിട്ടണ്ണ്ട്
ഉം പിന്നെ ഇപ്പൊള്ളെന്നെ കുട്ടിയ ആഹ്
റ്റേതാമ്പോ നമ്മളോരോ സ്കൂളിലും കൊണ്ടോയ് അപേക്ഷി
അപേക്ഷ അങ്ങനല്ലേ ആഹ് അങ്ങനായില്ലേ ആദ്യ
ആഹ് ആദ്യൊക്കെ അങ്ങനേന്നി ഞമ്മക്ക് ഏത് സ്കൂളിലാ കിട്ടേണ്ട് ആ സ്കൂളിലൊക്കെ കൊണ്ടോയി അപേക്ഷ കൊടുക്കണം
അവിടെ പോവണം ആഹ്
ആഹ് അതെ
അങ്ങനെ നടന്ന് പിന്നാക്കെയാണല്ലേ ഏത് സ് കൂളിലാണെന്ന് അറിയുന്നേള്ളൂ ആഹ് ഇപ്പൊ പിന്നെ ആഹ് ഇപ്പൊ ആഹ് ഇഷ്ട്ടൊളളടുത്ത് കൊടുക്കാ എവിടെ ആണെങ്കിലും കൊടുത്തിട്ട് പിന്നെ അത് നമ്മള് ഓൺലൈനി തന്നെ നോക്കലും എവിടെം പോകൊന്നും വേണ്ടല്ലോ പെരേംതന്നെ കുത്തിരിന്ന് നോക്കുവേം ചെയ്യാം
ല്ലാ സ്കൂളിലൊക്കെ ആണെങ്കി ഒരുമിച്ചായിരിക്കും അലോട്ട്മെന്റ് ഇണ്ടാവാ അന്ന് യാസ് സ്കൂൾ ഓരോടുത്തരും പോയി നിക്കണം എവിടുന്നാ വിളിക്കണ് അപ്പം ചേർ ക്കാൻ വേണ്ടി ആഹ്
അന്നെക്കൊരു
ഓഹ്
ഉം
അന്നത്തെ കാലഘട്ടൊക്കെ നോക്കുമ്പളൊക്കെ
പിന്നെപർണ
ടെക്നിക്കലായിട്ട് കൊറേ പുരോഗതി വന്നല്ലേ
ഇപ്പൊ പിന്നെ പൊതുവേ ഈ ലഹരിന്റെ ഇതും ഒക്കെ പേടിയാണ് ഇപ്പൊള്ള കുട്ടികളെ
ഓഹ് ഇപ്പ ലഹരി കൂടിയേക്കണ് എന്നാ ശെരിട്ടാ